ഒ.
ആഹ്, കേക്കാവോ.
ആഹ്, കേൾക്കുന്നുണ്ട് ഊണൊക്കെ കഴിഞ്ഞ് കെടക്കുവാണോ.
ഇല്ലില്ല ഇവിടെ. പിള്ളേര് തിന്നെയ്ഞ്ഞിട്ട്ണ്ടെങ്കിൽ. പിന്നെ പെരക്കകം മൊത്തണ്ടാവല്ലേ, ഇത്. പ്പ പയ്യെ തൂത്തേണ്ടിരിക്കായിരുന്നു. ഹ്.. അവർക്ക് തന്നെ കഴി കഴിക്കുകയും ചെയ്യെണം. ഇവിടെ പേരക്കകത്തു ഒന്നും, ആവാതിരിക്കൂലല്ലോ.
ആഹ് ഞായറാഴ്ച്ച ന്നിട്ട് ബിരിയാണി വെച്ചോ.
ആഹ് ബിരിയാണി പറഞ്ഞ് പറ്റിച്ച്. നെയ്ച്ചോറ് കൊടുത്ത്.
അതെ നീ എങ്ങനെ ബിരിയാണി വെക്കാറ് നിങ്ങള്, ബിരിയാണി എങ്ങനെ വെക്കാറ്, ൻക്കൊന്ന് പറഞ്ഞെരേ.
ഞാനങ്ങനെ ബിരിയാണി സാധാരണ ഉണ്ടാക്കാറില്ല. നെയ്ച്ചോറാ ഉണ്ടാക്കാറ്. നിക്ക് ബിരിയാണി ഉണ്ടാക്കിയാല് അത്ര ശരിയാകാറില്ല. എന്തുകൊണ്ടാന്നറി ല്ലഹ്, ബിരിയാണി ഉണ്ടാക്കി. അ് രണ്ട് തവണ ണ്ടാക്കിയിട്ട് കുളവായ്പ്പോയ്.
ന്നാ എങ്ങനെ ണ്ടാക്കുന്ന് എന്ന് എനിക്ക് പറഞ്ഞേണ്ടാ. ന്നാ ഞാന് അങ്ങോട്ട് ഏതെ അയിലുള്ള മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതെരാ. എങ്ങനെ. നിങ്ങളെ വെക്കാറ
ഞാൻ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ആഹ് ആദ്യം നമ്മള് സവാള എല്ലാം നല്ലായിട്ട് വഴറ്റിയെടുക്കും അല്ലെ ഫ്രൈ ആക്കും പരുവത്തിന് അത് ചിലപ്പം കറക്റ്റ് ആയിട്ട് കിട്ടാറില്ല അതും ചിലപ്പം ഏർ സവാളെല്ലാം തളന്നൊടിഞ്ഞ് പോയിക്കും ഫ്രൈ ആയിട്ട് എടുക്കുമ്പോ അതാദ്യത്തെ മിസ്റ്റേക്ക് പിന്നെ അതിന്റെ റൈസ് എല്ലാം കറക്റ്റ് വേവിന് കിട്ടില്ല ചിലപ്പം വെള്ളം കൂടി കുറഞ്ഞക്കെ പോവും പക്ഷെ നെയ്ച്ചോറണ്ടാക്ക ക്കുമ്പോൾ എന്തൊ ഭാഗ്യത്തിന് അതൊക്കെ കറക് യിട്ട് വരുന്നുണ്ട് എല്ലാ ഒരുമിച്ചിട്ടങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്
അത അതാ അല്ലാതെ മസാല നമ്മള് ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന മസാലയിലോ ഒക്കെയോ എന്തേലും മ
മസാലയൊന്നും ഞാൻ ചേർക്കാറില്ല അല്ലാത്ത പാക്കറ്റ് എല്ലാം മേടിച്ചിട്ട് കൊറേശേ നമ്മൾ എടുക്കുന്ന അളവനുസരിച്ച് ഇടുന്നതേ ഒള്ളു അല്ലാതെ വേറെ പാക്കറ്റ് കൂട്ടൊന്നും ചേർക്കാറില്ല
റില്ല ഉം ന്നാ ഞാൻ പറയുന്ന പോലെന്ന് ഒന്ന് ബിരിയാണി ഇണ്ടാക്കി ഇറ്റൊന്നന്ന് ചെയ്തോക്ക് മക്കൾക്ക് കൊടുത്തോക്ക് ഉഷാറാവോ നോക്കാലോ
ആഹ് ട്രൈ ചെയ്യാന്നെ
ആഹ് പിന്നെ ആദ്യം സവാള അരിഞ്ഞിട്ട് അത് കുക്കർ ഞാൻ കുക്കർന ബിരിയാണി വെക്കാറ് അപ്പ നിങ്ങളോ ചെയ്താൽ മതി ചെറിയ ഫാമിലി അല്ലേ ഉം കുക്കർ
ന്നറിയില്ല ഇത് ര ചെറിയ തീരെ ചെറിയ കുക്കറാ
അത്ണ്ടാവും അഞ്ച് ലിറ്റർല്ലേ
അഞ്ചാണോ എന്നൊരു സംശയുണ്ട് അതിലും ചെറുതാണന്നാണ് എനിക്ക് തോന്ന്ണത് കാര്യം ഞാന് ഞാൻ വെച്ചിട്ട് എനിക്കത്രയും ആ ആയി കിട്ടിയിട്ടില്ല ഒരു നേരം പോലും ഞങ്ങക്ക് കറക്റ്റ് തികഞ്ഞ് കിട്ടാറില്ല അതുകൊണ്ട്
ആഹ് അപ്പൊ പിന്നെ കലത്തിലും വെക്കാ അങ്ങനെ ആയാലും കൊഴപ്പല്ല അപ്പൊ നമ്മള് ചെരുവടുപ്പിൽ വെച്ചി ങ്ങട്ടാദ്യം സവാള വഴറ്റ ന്നട്ട് അത് ആഹ് ചിക്കൻകാവശ്യൊക്കുള്ള സവാള വയറ്റിട്ട്
സവാള വഴറ്റുമ്പോ ആഹ് ഈ മൊരിഞ്ഞ പരുവത്തിന് കിട്ടാന്
മൊരിഞ്ഞതല്ല മൊരിഞ്ഞതല്ല ഞാന് ബീഫിലേക്ക് ചിക്കൻക്ക് ഇട് ഇട്ണ പറയ്ണ മൊരിണത് ഞാൻ പറഞ്ഞരാ ആദ്യം നമ്മള് ആഹ് സവാള ഒരു മൂന്നോ നാലോ സവാള നാലഞ്ചു സവാള ഒക്കെ എടുക്കണം വയറ്റ പിന്നെ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ഒന്നിച്ചിട്ട് ചതച്ചത് ഏ നമ്മൾ എടുക്കുന്ന ചിക്കനിലേക്ക് ആവശ്യുള്ളത് അതും ഇതിനകത്തിട്ട് വയറ്റ വയറ്റിയിട്ട് പിന്നെ തക്കാളി അരിഞ്ഞിടാ മല്ലിച്ചപ്പും പൊതിനയും അതിനകത്തേക്ക് ഇടാ ഇന്നട്ട് നല്ല പോലെ പിന്നെ ഒന്ന് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വാട്ടിയിട്ത്തിട്ട് പിന്നെ ആ തീ ഓഫ് ആക്കീട്ട് ആ ചൂടിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതൊക്കെ ഇച്ചരി മതിട്ടോ കാൽടീസ് പൂണ് മതി പിന്നെ ബിരിയാണി മസാല പൊടിയ ഉണ്ടല്ലോ കടയിൽന്ന് വാങ്ങാൻ കിട്ടോല്ലോ
ആഹ് മസാലപ്പൊടി ചേർക്കും അല്ലേ
ആഹ് ആഹ് ബിരിയാണി മസാലന്റെറെ പൊടി പത്ത് രൂപേന്റെ പേക്കൊക്കെ ഉണ്ടല്ലോ
ചെറിയ പേക്കറ്റ് മേടിക്കും അത് ഏതാ കമ്പനി സാനാണോ മേടിക്കുന്നത്
ആഹ് സൂപ്പർനോവന്റെ ഇല്ലാ ഇണ്ട് ഇസ്റ്റേൻൊക്കെ ഇണ്ട് പത്ത് രൂപേന്റെ ഏതായാലും കൊഴപ്പല്ല
ആഹ് ചെലതിനൊക്കെ ടേസ്റ്റ് വ്യത്യാസം ഇണ്ടാവൂലെ ചെലത് അത്ര രുചി കാണില്ല
ആഹ് ഇല്ല ഞാൻ വാങ്ങുന്നത് സൂപ്പർനോവേ തോന്നുന്നു
ആഹ്
ആഹ് എന്നിട്ട് അതും കൊറച്ച് ഒരു സ്പൂൺക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മള അയ്ലേക്ക് ന്നാ ഇച്ചിരി നാരങ്ങ നീരും കൊർച്ച് തൈരും ചിക്കനും അ ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ മിക്സാക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്ക
ആഹ്
ഉം ഉപ്പും പുളിയൊക്കെ നോക്കിട്ട് ഒക്കെ നോക്കിട്ട് മാറ്റി വെക്കാ പിന്നെ നമ്മള് എന്താ ഒരു ചീനച്ചട്ടി അടുപ്പേ വെച്ചിട്ട് അയ്ല് ഉള്ളി പൊരിച്ചെടുക്കാൻ വേണ്ടി ഉള്ളി അരിഞ്ഞിട്ടിട്ട് അപ്പൊ അത് പൊരി ച്ചെടുക്കുമ്പോ നമ്മൾ സിമ്മിലിടണം സിമ്മില ഒരു മീഡിയം ഇതിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇളക്കി ഇളക്കി കരിയാത്ത വിധത്തില് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിക്കുമേക്ക ഒരു സവാളൊക്കെ മതിയാവും ഒന്നോ ഒന്നോ രണ്ട സവാള അൽ കൂടുതൽ വേണ്ട എന്നിട്ട് അത് പൊരിച്ചെടുക്ക പൊരിച്ചെടുത്തിട്ട് പിന്നെ അത് കുഴയാതിരിക്കാൻ ഒരു സ്പൂണ് പഞ്ചസാര ഒരു സ്പൂണൊന്നും വേണ്ടട്ടോ ഞാൻ പറഞ്ഞ കൊടുത്ത് തെറ്റി ഒരു അര അ കാൽ ടീസ്പൂൺ പഞ്ചസാര ഈ ചൂടോട കൂടെ ഈ സവാളൽ ഇട്ടക്ക നമ്മളൊരു പാത്രത്തിക്കാണല്ലോ കോരിടണെ അതിനത്തേ ഇടാ ആ പിന്നെ അണ്ടി പിന്നെ ഇതല്ല നമ്മുടെ കശുവണ്ടി കശുവണ്ടി ആ മുന്തിരിയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇണ്ടന്നുണ്ടങ്കിട്ട് അതും ഈ എണ്ണ ഈ ഫ്ലോറോയില ആാണ് ഞാൻ വാട്ടാറ് അതും ഒന്ന് കോരി എടുത്തിട്ട് ഇതിലേക്ക് ഇടുക ന്നിട്ട ഇത് ഒട്ടിപിടിക്കാതിരി വെക്കാനാണ് ഒരു ഇച്ചിരി പഞ്ചസാര ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര അയില ഇട്ടിട്ടൊ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാ എന്നട്ട് അപ്പത്തന്നെ ആ ചൂട്ടുക്കൂടായി അതിലേക്ക് കുറച്ച് ബിരിയാണി മസാലന്റെ പൊടി ഒരു അര സ്പൂണ് വേണ്ട ഒരു കാൽ സ്പൂൺ അതിനകതിട്ടിട്ട് ഈ ബിരിയാണി മസാലപ്പൊടിയും പിന്നെ പഞ്ചസാരയും ഒന്ന് മിക്സ് ആക്കിട്ട് ഇവിടെ മാറ്റി വെക്കഴ് പിന്നെ നമ്മൾ അടുപ്പ് ആ പിന്നെ നമ്മൾ അടുപ്പിൽ വെള്ളം വെച്ചിട്ട് ബിരിയാണി വെള്ളം തിളക്കുമ്പോ ഗ്രാമ്പു ഏലക്ക പട്ട അതൊക്കെ ആവശ്യത്തിന് അതിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മളരി കഴുകി കഴുകിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു പകുതി വേവകുമ്പോ അരിയുടെ പകുതി വേവ് എന്ന വെച്ചാ അരി ഇങ്ങനെ കടിക്കില് മാറണം
ആഹാ
ആ ആ ഒരു വേവമാവുമ്പോം നമ്മൾ ഊറ്റി വാർത്ത് വെള്ളം കളയാൻ വെക്കുക ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ആഹ് ആഹ എന്നിട്ട് പിന്നെ നമ്മൾ ഈ കലത്തിൻ്റെ മുകളിൽ ഒരു വായയുടെ ഇല വയ്ക്ക ചിക്കനൊക്കെ നമ്മള് കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ വായ വ വാഴയുടെ ഇല വെച്ചിട്ട് നമ്മൾീഈ വാർത്ത് വെച്ച ചോറ് അതിന്റെ മുകളിലേക്ക് ഇടാ
വാഴയില വെച്ചിട്ട്
ഉം ആ ചിക്കന്റെ മുകളിലേക്ക് ചോറിട്ടിട്ട് പിന്നെ നമ്മൾ ഈ വാട്ടി വെച്ച് സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ ബാക്കി അതിനകത്ത് അത് ഈ ചോറിന്റെ മ അത് ഈ ചോറിന്റെ മുകളിലേക്ക് ഒഴിക്കാ പിന്നെ നമ്മള് ഇത് അ ചെരുവ അടച്ചു വെച്ചിട്ട് ചെരുവത്തിലൊക്കെയാണ് ക്കണം എന്നുണ്ടെങ്കിൽ ചചെരുവം അടച്ചുച്ച വെച്ചിട്ട് പിന്നെ ഗ്യാസ് ഇതുണ്ടല്ലോ അതിന്റെ എയറ് പോവാതിരിക്കാൻ എന്തേലും അതിന്റെ മുകളില് വെയിറ്റ് വെക്ക നമ്മൾഇടിക്കണ ഇഞ്ചി കുത്തണ നമ്മള ആ ചെറിയ ഒരലുണ്ടല്ലോ അതൊക്കെ വെച്ചാലും മതി ആ അത് വെച്ചിട്ട് പിന്നെ നമ്മള് തീ കത്തിക്കുക തീ കത്തിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇ ആവി വരുന്ന കാണല്ലോ നമുക്ക് അതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ആവി വരുല്ലോ നല്ല പോലെ ആവി വരുമ്പോ പിന്നെ ഓഫ് ആക്കിട ആഹ എന്നിട്ട് പിന്നെ നമ്മളൊരമണിക്കൂർ അങ്ങനെ വെച്ചിട്ട് അത് ഓപ്പൺ ആക്കിയിട്ട് പിന്നെ അതിനെ ഒരു ചെരുവ ത്തക്ക ചോറൊക്കെ എടുത്ത് കുടയുമ്പോൾ നമ്മൾ ഓയിൽ നെയ്യ് നെയ്യ് നെയ്യ് നെയ്യ എടുത്തിട്ട് ആ ഈ ചോറിലേക്ക് ഒഴിക്കുക പിന്നെ നമ്മള വാ വാങ്ങി വെച്ചാൽ ഇതുണ്ടല്ലോ നമ്മൾ പൊരിച്ച് വെച്ചാൽ ഉള്ളി സവാള ആഹ് അത് ഇച്ചിരിച്ചിരി അങ്ങനെ എടേ കൂടെ എടേ കൂടെ ഇട്ട് കൊടുക്കാ ചോറ് മാത്രയല്ലേ എടുക്ക പിന്നെ വാണ്ട് ആഹ് അതെ അതെ പിന്നെ നമ്മളാ വായൻ്റെല മാറ്റീട്ട് ആഹ് മസാലേം അങ്ങനെ ചോറും ആഹ് അടിപൊളിയേരിക്കും അങ്ങനൊന്ന് വെച്ചോക്കോണ്ടു
ഉം ആഹ്
അങ്ങനെയാണ് ബിരിയാണി വെക്ക ആഹ് അങ്ങനെയാണ് ബിരിയാണി വെക്ക
ആഹ് ഞാൻ ഒത്തിരി വെക്കുമ്പങ്ങ് റെഡിയാവാറില്ല വല്ല ഇച്ചിരി ഒര് ഒരു ഗ്ലാസ്സൊക്കെ ഇട്ട് വെക്കുവാണെങ്കി അത്യാവശ്യം എന്തെങ്കിലൊക്കെ പറ്റ വെച്ച് റെഡിയാവും ചെലപ്പ് പ്പം പാത്രത്തീ തെകയില്ല ഏഹ് നമുക്ക് വ് ഒത്തിരി വേണ്ടാത്ത കൊണ്ട് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളാ ഇവിടെ ഒള്ളത് എൽ ല്ലാം വലുതൊന്നു ഇല്ല അപ്പം ഇരിക്കുന്ന പാത്രത്തില് തെകയില്ല അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം പിന്നെ ചെലപ്പം പാത്രത്തിന്റെ അടി ക്ക് പിടിക്കും ഇത് വെക്കുമ്പം സ്റ്റീലിന്റെയാവുമ്പം അലോമിനിയത്തിന്റെ ആന്നെങ്കിലും ചെല സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കുന്നേ ഒണ്ട് അപ്പ നമ്മള് ശ്രദ്ധിക്ക് ക്കില്ല അങ്ങോട്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ ഒള്ളോണ്ട് അങ്ങോട്ടു ഇങ്ങോട്ടും തെരക്കിലങ്ങോട്ടും ഇങ്ങോട്ടും പോവുമ്പ
ആഹ് അപ്പത് ശ്രദ്ധിച്ചാ അത് തീയേയ് ഒന്നിച്ച് വല്ല്യ തീ വെക്കാതെ മീഡിയത്തിലൊക്കെ ഇട്ടിട്ടങ്ങനെ ശ്രദ്ധിച്ചാ മതി അപ്പൊ കൊഴപ്പല്ല അപ്പ ചെര് ചെരുവൊന്നുല്ലത് ഇതൊന്നില്ല ചെരുവൊന്നുല്ല അലുമിനിയത്തിന്റെ
ഇല്ലില്ല വല്ല്യതൊന്നുവില്ല ബിരിയാണി വെക്കാൻ പാകത്തിനുള്ളത് ഒന്നുവില്ല അല്ലാത്തെ സ്റ്റീലിന്റെ സ്റ്റീലിന്റെ ഏകദേശ് ശം ഒരു ഞങ്ങ് ഞാ ഞങ്ങള് മൂന്ന് നാല് പേർക്ക് മേ മാത്രം അത്യാവശ്യം കഴിക്കാനൊള്ളത്
ആയാല് അടീ പിടിക്കും
ആഹ് പെട്ടെന്നടിക്ക് പിടിക്ക്
ഉം അല്ലെങ്കിലൊരു ബിരിയാണി പോട്ട്ണ്ടല്ലോ നോൺ സ്റ്റിക്കിന്റെ അതൊരെണ്ണം വാങ്ങിയാ മതി അയിലേറെ നല്ലതെന്താണീ പത്ത് ലിറ്ററിന്റെ കുക്കറാണ് വാങ്ങിയാല് ആഹ് അത് ആഹ് അതേ അപ്പെന്താ അറിയോ നാ ഉം നല്ല കാര്യെന്താന്നറിയോ വരെ പത്ത് ലിറ്ററിൻ്റെ കുക്കറ് വാങ്ങിയാല് നമക്ക് എല്ലാ കാര് ര്യങ്ങളും നടക്കും ആയിരം രൂപക്ക് അത്ര എങ്ങാണ്ടൊള്ളൂ പത്ത് ലിറ്ററിന്റെ കുക്കറിന് സുഖാണ് അത് മേടിച്ചാല് ആഹ് നല്ല സുഖാ ഞാനതീ തന്നെയാ വെക്കാറ്
ആഹ് കുക്കറിനാത്താവുമ്പ ഇപ്പോ അ്
നല്ല സോഫ്റ്റായി അടി ആഹ് ഒറ്റ വിസ് ഓരൊറ്റ വിസില് പെട്ടെന്നാവും ഒന്നും അറ് റിയാനില്ല പണിയും കഴിയും ടേസ്റ്റുവാണ്
ഇതെല്ലാം കൂട ഇട്ട് ഒറ്റ അടിയങ്ങ് അടി
അടിച്ചാ മതി ചിക്കനും വേവും ചോറും വേവും പണി എളുപ്പം കഴിയും ബിരിയാണിയായാ എനിക്കെളുപ്പാണ് അര മണിക്കൂ ഒരു മണിക്കൂറ് കൊണ്ട് ഞാൻ ബിരിയാണി റെഡിയാക്കു ക്കും ഉം
ആഹ് കുക്കറിലാണിഷ് ചെയ്ത കുക്കറ് തീരെ ചെറുതായോണ്ട ഞാൻ ഒരു തവണ കുക്കറിനാത്ത് നോക്കിയട്ട് അതുമ്മെ തിങ്ങിയങ്ങായിപ്പോയി എനിക്ക് കറക്റ്റ് കണക്കറിയാൻ പാടില്ലാതെ ആയി പോയി ഈ കുക്കറിലെന്തോരം കൊള്ളും എൻ എന്തോരാന്നാ ആദ്യത്തെത് ആദ്യായിട്ട് ഒണ്ടാക്ക് ക്കുവാരുന്ന് അതടിക്ക് പിടിച്ച് കൊളവായിപ്പോയി അതുകൊണ്ട് ഉം അങ്ങന ബിരിയാണിയുണ്ടാക്കലത് സ്റ്റോപ്പാക്കിയത് നെയ്ച്ചോറില് പിന്നെ പറഞ്ഞുതാ ഈ പിള്ളേരെ പറഞ്ഞ് പറ്റിച്ചു
ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെയല്ലേ ഒള്ളൂ അതൊരെണ്ണം വാങ്ങിയാ പിന്നെ അത്യാവിശ്യല്ലേ നമുക്ക് എങ്ങനെ
പത്രങ്ങളൊക്കെപ്പം ഒത്തിരി ഇങ്ങനെ കട വഴി പോയി വാങ്ങിക്കെലില്ലെന്ന്. അല്ലാതെ ആർക്കെവേണ്ടി. ചവര് മേടിച്ചതെ ഒള്ളു. ഇത് ഞങ്ങളാദ്യം മാറിയപ്പം വീട്ടുകാര് മേടി ച്ചോണ്ട് വര്വാരുന്ന്. അവിടെന്നും ഇവിടന്നൊക്കെ ആയിട്ട് അപ്പം അതോണ്ട് ഇഞ്. അതിന്റെ വെല കാര്യങ്ങള് അന്നെഷിക്കെണ്ടി വന്ന്.
വന്നിട്ടില്ല അഹ. അതൊരണ്ണം വാങ്ങിയാ നമുക്ക് ആയ്ശേലൊക്കെ ഒര് സ്‌പെഷലൊക്കെ ഇണ്ടാകാനെ.
ആ അതെ. ഒറണ്ണം വാങ്ങി ക്ക്യാനിരിക്കുവാ. ഉം ശെരി ആ ശെരി അ.